ഹലോ
ആഹ് കേൾക്കുന്നുണ്ടോ ആഹ് ആ
ഇന്ന് ന്ന ട്ട് എന്താ കൂട്ടാനൊക്കെ മീന്ണ്ടോ
അല്ലാ ചിക്കൻട്
ആഹ് ചിക്കണ്ടല്ലേ ഉം
ഞാന് അങ്ങനെ വാങ്ങി വെക്കും ആഹ് ചിക്കൻ കറി വെച്ചാലും മുളക് അധികം ഉണ്ടാവരുത് മുളകില്ലാതെ ഉം മുളക്ണ്ട് ഇട്ടാ ചോദിക്കുമ്പ ആഹ് പൊരുക്കാണെങ്കിൽ അതാ ഇഷ്ടം ഉം അതായ പിന്നത്തിരി കഴിക്കും ചോറ്. ആഹ്
ഉം
ആഹ് എന്താ ഒറ്റക്ക് പോയിട്ട് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്ക?
ഞാൻ ആഹ് പച്ചക്കറികളൊക്കെ അവിടെ അടുത്ത് കടണ്ട്. അവിടെ പോയി വാങ്ങി ക്ക പോയാണ്ട്. പിന്നെ ചിക്കനൊക്കെ പിന്നെ ഞാന് ഹസ്ബൻഡിന്റെ അനിയനെ വിളിച്ച് പറയാ അല്ലെങ്കി ഇവിടെ അടുത്തുള്ള വീട്ടുകാരൊണ്ട് പറയാൻ.
ആഹ് ആഹ് ആഹ്
അങ്ങനെ പറയാ. അപ്പൊ കൊണ്ടൊന്ന് തരും. അല്ല ഇല്ല ചിക്കൻ കടകളില്ല. അത് കൊറച്ച് അങ്ങാടീക്ക് പോകണം അത് കുറച്ച് ഉള്ളോട്ടാണ്. അങ്ങാടിന്ന് കൊറച്ച് ഉള്ളോട്ട് ട്ട് പോരണം. ഒരു മുപ്പത് രൂപൊക്കെ ഓട്ടോക്ക് കൊടു ത്താണ്ട് അങ്ങനെ പോരണം. ഉം ഉം
ഞാന് സ്വന്തം പോവും സായ്നം വാങ്ങിക്കാൻ. ഇവിടെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ്ണ്ട്. ഞങ്ങള് പിന്നെ അ അത്ര തന്നെ ആഹ് അവിടെ എന്ത ചിക്കനും എല്ലാം ഉണ്ട്.
ആഹ് അങ്ങനെ സുഖാല്ലേ ആഹ് ആഹ്
ഒരു കൂട കീഴിലെല്ലാം ഒരുവിധം സാധനങ്ങളൊക്കെ അവിടെണ്ട്. പച്ചക്കറീം ഫ്രൂട്ട്സും പലചരക്കും ഒക്കെണ്ട്. അപ്പം അവിടന്നണ് വാങ്ങിക്കും. അവിടുന്ന് കൊണ്ടെന്ന് തരോം ചെയ്യും. അപ്പ അങ്ങനെ വിളിച്ച് പറഞ്ഞാ കൊണ്ടെന്ന് തരോം ചെയ്യും. ഉം അങ്ങനെ ശരിയാണ്
ആഹ് ഒരു സ്ഥലത്തക്കന്നെ പോകുമ്പോ നമുക്ക് എല്ലാടോം വാങ്ങി പോകാലാ.
ആഹ് പിന്നെ എവിടക്കെങ്കിലൊക്കെ പോകുമ്പോ ബസ് ഇറങ്ങിപ്പോരുമ്പ അങ്ങനെയും വാങ്ങും. അങ്ങനെയൊക്കെ ചെയ്യും. ആഹ് എന്ത ചിക്കനൊക്കെ അങ്ങനെതന്നെ കൊണ്ടന്ന് വെക്കലാണ്. നമ്മക്ക് എപ്പഴ എപ്പഴൊന്നും ഉം അപ്പൊ ബോട്ടി വാങ്ങിച്ചു. ഇപ്പ കഴിഞ്ഞ ആഴ്ച ഞാന് ബോ ത്തിം ബീഫാ വാങ്ങിച്ചേ. ഉം ആഹ്
ആഹ്
അവിടെ വാങ്ങിക്കലുണ്ടൊ പി പോ
അവർക്ക് വല്ല്യ ഇഷ്ടല്ല അതിന്റെ ആ ടേസ്റ്റ്
ആഹ് ഇഷ്ടല്ലല്ലേ, എന്റെ മക്കക്ക് ഇഷ്ടാണ് കൊഴപ്പല്ല. അപ്പൊ അത് വിചാരിച്ചിട്ട് വാങ്ങി. ഹലോ
ആഹ് ബീഫെല്ലാ ഇഷ്ടല്ലാത്തവരാര?
ആഹ് കൊറേ കൂടുമ്പളെ കൊറേ ആയിന്നൂട്ടോ വാങ്ങീട്ട്. കൊല്ലത്തോളൊക്കായി. ണ്ടാവും ചെലപ്പോ അപ്പ ഒന്ന് വാങ്ങിച്ചതാണ്. ഉം
ബീഫ് അങ്ങനെ നമ്മ ചിക്കൻ വാങ്ങണാതിരി വാങ്ങൂല്ലല്ലോ, അവിടെ വാങ്ങലുണ്ടോ?
ആഹ് ഇല്ലേ, ബീഫ് എപ്പളും കിട്ടൂലല്ലോ രാവിലല്ലേ കിട്ടുള്ളൂ. അതിനായിട്ട് പോ വണം. അപ്പൊ ബുദ്ധിമുട്ടാണ് എന്നിട്ട് ഈ പ്രാവശ്യം ഞാനെന്താന്നറിയോ പോട്ടി വാങ്ങല്ണ്ടായത് ഞാൻ പോയപ്പോ ബീഫിന് വേണ്ടി പോയപ്പോ ബീഫ് കഴിഞേണ്. അപ്പ പിന്നെ ബോട്ടിം പലവകെം മാ ത്രൊള്ളൂ. എന്നിട്ട് പിന്നെ അത് വാങ്ങി ട്ട് പോന്നു. പിന്നെ ആഹ് എന്താ ഇവരെ കൂട്ടുകാരന്റെ ഏഹ് കൂട്ടുകാരന്ണ്ട് ഏഹ് ഓല വൈഫ് ഇന്റെ കൂട്ടുകാരത്തിയാണ് അപ്പോ ഓളോട് പറഞ്ഞാട്ടങ്ങനെ ഓല് വാങ്ങാൻ പോയപ്പോ അങ്ങനെ വാങ്ങി
അങ്ങനെ വങ്ങിലെ?
അങ്ങനെ കിട്ടി ഇവടെ എല്ലാവരും സഹകരിക്കും സാധനങ്ങളക്കെ ഉം ഉം ആഹ് സമാധാനാണല്ലോ ഒറ്റ ക്കായലും അങ്ങനെ ഒറ്റ ഒറ്റപ്പെട്ടന്ന് തോന്നി പോവൂല്ലല്ലോ ഉം
ഇവടെ പിന്നെ ഹോട്ടൽകൊക്കെ ചെൽപ്പോ ഇവടെ അടുത്തുള്ളാള് പോവും അപ്പൊ അവിടെന്നൊക്കെ ഫുഡ് കോണ്ടന്നാല് അങ്ങനെക്കെ തരും ഉം
ഉം ഉം
മക്കക്ക് പിന്നെ അങ്ങനത്തൊക്കെ കിട്ടിയ മതിയല്ലോ കഴിക്കാന് അതായ മതി
ഉം
ഉ
വേറെ എണ്ണക്കടികളൊക്കെ ഭയങ്കര ഇഷ്ടാവൂലേ?
ആഹ് എണ്ണ കടികളൊക്കെ ഇഷ്ട്ട ചെല ദിവസം ഇണ്ടാക്കും എന്നൊന്നും ഇണ്ടാക്കൂല പിന്നെ ബിസ്കറ്റ്, റസ്ക്ക് അങ്ങന
ഉം ആഹ് അതായാലും മതി ബിസ്കറ്റായ മതി എണ്ണക്കടിയൊന്നും വേണ്ട ബിസ്ക്കറ്റ് ആയ മതി ഇന്റെ മകൾക്ക് ഉം അതും ക്രീമ്ള്ളെ മറ്റേ എന്താ ഇത് ഡ്രീം ക്രീം മറ്റെ ഓറിയോ
ഓറിയോ ആഹ് അതൊക്കെ അ ഇശ്ട്ട അതൊക്കെ ആയിട്ടന്നെ അവർക്ക് ഫുഡ് കഴിക്കാനും മടിയാണ്
ഉം മടിയാണേ അതന്നെ വാരി കൊടുക്കണം ഫുഡൊക്കെ കഴിക്കണെങ്കി ഉം വല്ല്യാൾക്ക് വേണ്ട ട്ടോ അഹ് ഓനന്നെ ചെയ്യും ഒറ്റക്ക് ഇന്നെട്ട് ഓൻക്ക് ദേഷ്യാണ് അവൾക്ക് വാരി കൊടുക്ക ണേ കാണുമ്പോ ഇമ്മച്ചി ഇമ്മച്ചി ഓളങ്ങനെ കൊഞ്ചിച്ചോന്ന് പറയും
കൊഞ്ചിച്ചോ പറിയിലെ? ഞങ്ങളൊരു പ്ലൈറ്റിലാണ്ട് ഇട്ക്കും ചോറ് എന്നിട്ട് മൂന്ന് പേരും ഇരുന്നാണ്ട് അങ്ങനാണ്ട് കൊടുക്ക ല ഉം ആഹ് അങ്ങനെ വാരി കൊടുക്കും
കൊടുക്കുമ്പാടെ ഒന്നെടു ക്കും മറ്റോന് വേറെ കൊടുക്കും അപ്പൊ ഇൻക്ക് ദേഷ്യാണ് ഇനിക്കാണെങ്കി വാരി കൊ ടുണക്കെ ഭയങ്കര ദേശ്യാണ് പിന്നെ ഓള് കഴിക്ക്ണില്ലല്ലോന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലൊ ക്കെ ജീവിതം ജീവ ജീവൻ കെടക്ക ണ്ടേന്ന് വിചാരിച്ചിട്ട് വാരി കൊടുക്ക്ണതാ
ഞാൻ പിന്നെ വേഗം കഴിച്ചോളും വിചാരിച്ചാണ്ട് അങ്ങനാണ്ട് വാരി കൊടുക്കും മറ്റെത് അവര്ങ്ങനെ
ഉം പിന്നെ അതൊരു ശീലായി മാറണേ അതാണ് ദേശ്യം ആഹ് ഇപ്പോൾക്ക് വാരി കൊടുക്കാതെ വയ്യാ
ആഹ് ആഹ് ഇത് ചോറും ആ ചിക്കനൊക്കെ ഇണ്ടെങ്കി ചോറും ചിക്കനും കൊടുക്കണം ആ ചിക്കന് മാത്രം തി കഴിച്ചാണ്ട് പോകും ചോറവ്ടെ വേസ്റ്റായി കട്ക്കും അപ്പൊ കൊടുത്താ പിന്നെ ആഹ് വെശപ്പ് മാറൂല്ലോ
ഇന്നെട്ട് പിന്നെങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് വാശി പിടിച്ച് കരഞ്ങ്ങനെ നട ക്കും അതാണെ വെശന്നാ ഓല് അതാ ചെയ്യാ ഉം
കളി കളിക്കാൻ മോം പിന്നെ കളിക്കാൻ പോയ ഓന്
ഉം ഏഹേ ഇവർക്ക് വെശപ്പ്ണ്ട് വെഷന്ന സ്വഭാവം മാറലൊട്ങ്ങും മറ്റോന് പിന്നെ വ ല്ലിയോന് വേഗം വന്നിട്ട് ഫുഡ് കഴിക്കും വിശന്ന ഓന് ഈറക്കും ദേശത്തിനൊന്നും നിക്കൂല ഒ ഭക്ഷണം കഴിക്കും
ആഹ ഉം രാവിലെന്നെ ഫുഡോക്കെ നേരത്തന്നെ വെക്കല് രാത്രിക്ക്‌ വെക്കൂലല്ലോ
ആ ആ ഞാന് ഒരുമിച്ചന്നെ വെക്കാ
ആ ഒര്മിച്
വക്കയാണെങ്കി പിന്നെ അങ്ങനെ തന്നെ ഇന്നലെ പിന്നെ മിഞ്ഞന്നത്തെ ഇണ്ടായിന്നു അങ്ങനെ കഴിഞ്ഞു രാത്രിക്ക് പിന്നെ എനിക്ക് മാത്രം ചോറ് കൊറവേരുന്നു അപ്പൊ ചോറല്ലേ ചോറ് കൈക്കണ്ടാചാരിച്ച ഞാന് കഴിച്ചില്ല വേറെന്തെങ്കിലുമൊക്കെ കഴിചോണ്ട്
ആഹ
ഏ നല്ലതല്ലല്ലോ ഈ രാത്രി ചോറ്
ആഹ രാത്രി ആഹ ഫുഡ ഞാൻ ചെിലപ്പോക്കെ രാത്രി കഴിക്കാതെക്കുവ ആ ചെല കഴിക്കും നമ്മള് ഫുഡ് കണ്ടാ കഴിക്കുല്ലോ വേറെ ബാക്കി ഉണ്ടായ കഴിക്കും ആ ബാക്കി ഉണ്ടായാ കഴിച്ചു പോവും
ഞാൻ ഇന്നലെ വെച്ചില്ലാന്ന് പറയാ കഴിക്കണ്ട എന്ന് വിചാരിച്ചട്ട ഇണ്ടായി കഴിഞ്ഞാ നമ്മള് കഴ്യണ്ടന്ന് ചാരിച്ച് കഴിക്കും ഉം കുട്ടികൾക്കള്ള ഉണ്ടാവും ചെയ്തീനു അപ്പൊ വെച്ചില്ല ഈ വയറ ക്കെ കൂടി വരാണ് രാത്രിക്കത്തെ ഫുഡോണ്ടൊക്കെ വയറ് കൂടുന്നുണ്ട് എക്സസൈസ് ചെയ്യൻ ഏഹ അല്ലേ അല്ലല്ല ന്റെ ഓപ്പറേഷനേയിരുന്നു
ആ അതോ പിന്നെ സ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവും സിസറിയൻ ആായല് ഇനകൊക്കെ അതന്നെയിരുന്നു
ഏ സിസേറിയനെയിരുന്നു ആ
അത് പിന്നെ സിസെറിയന പിന്ന നമ്മള് വയറ് പിന്നെ പറഞ്ഞിട്ട് കാര്ല്ല
പ്രസവം കഴിഞ്ഞാ കിട്ടുന്നൊരു സമ്മാനമാണല്ലേ ഉം വെറുതെ കിട്ടുന്നെ ഇല്ല
ഉം
പിന്നെ എന്തൊക്കെയ
വേറെന്താ ഇനി കുളിക്കാന ഉണ്ടാവള്ളോ അല്ലേ ആൽക്കല കഴിഞ്ഞോ
ഇല്ല അലക്കല് കഴിഞ്ഞിട്ടില്ല
ആഹ
കുളിക്കണം
ആഹ പിന്നെ ബിരിയാണി ഒക്കെ ഇണ്ടാക്കയാണെങ്കിൽ അങ്ങനെ വെക്ക ചോറ് തളപ്പിച്ചുറ്റലാ
അല്ലല്ല ആഹ് തിളപ്പിച്ചുട്ടും തിളപ്പിച്ചുട്ടുന്നെ ആ നെയച്ചോറക്ക ഇട്ട് വെക്കല് ഇല്ല
ആഹ അത് നല്ലോണം ഒട്ടിയൊണ്ട്കൂലെ മറ്റേതായാല കാണാനും തിന്നാനും ഒക്കെ
സുഖം ഉം കേടു വരാനൊക്കെ ചാൻസ്
ആ ചാൻസ് ആ ആ ന്നിട്ട് സൺഫ്ലവറലാ വെക്കല് ആ ആഹ നെയ്യ ആഹ നെയ്യ ആക്കൂല്ലേ ആഹ് ആ ആഹ ന്നിട്ട് പിന്നെ ഉള്ളിയും മറ്റതൊക്കെ പൊര്ച്ചിടോ?
ഉം പൊരിച്ചിടും അപ്പളല്ലേ ആ ഒരു ടേസ്
ആഹ് ടേസ്റ്റ് വരാ ആഹ് ആഹ് പിന്നെത് മി മ റ്റേതിലാ ഇണ്ടാക്കല് ബിരിയാണി പോട്ട് അഹ് ച്ച
ആഹ് ആഹ് ബിരിയാണി പോട്ട്ണ്ട് ഇൻ്റെട്ത്ത്. ഉം ഞങ്ങൾക്ക് ഒറ്റക്ക് ണ്ടാക്കാൻള്ള പാകത്തതൂണ്ട്. പിന്നെ കൊറച്ച് വല്തൂണ്ട്. ആഹ് ഇഞ്ഞിപ്പാരേലൊക്കെ വരുമ്പം ആഹ്. അപ്പൊ അതില്ണ്ടാക്കും. പിന്നെ വലിയ ചെമ്പുകളൊന്നുംല്ല അടുപ്പത്ത് വെക്ക്ണേ. അടുപ്പത്ത് വെ ക്കലൂല്ല. അടുപ്പത്തങ്ങനെ, ഒരൂസേറ്റെ ഇപ്പ കുടിയിര്ന്നിട്ട്. എന്താ മീറ്റൊക്കെ വന്നപ്പളേ.
ആഹ് ആഹ് അങ്ങനെ വെച്ചു ല്ലേ ആഹ്. കൊറെ ആയോ കുടി ഇര്ന്നിട്ട് എത്രായി? ആഹ് ഒര് വർഷാവ്ണൊള്ളുല്ലേ. ആഹ് ഞങ്ങളത് അടുത്ത മാസത്തേക്ക് രണ്ട് വർഷം.
ഏഹ് രണ്ട് വർഷം. ആഹ്. ആഹാ
പിന്നെ കുടിര്ന്ന് പോയതാ ഹസ്ബൻഡ്? ആഹ്.
നാല് മാസം അഞ്ച് മാസത്തോളം നിന്നിട്ട്.
ആഹ് ഇവടെ ഒരു മാസം കയ് നിന്നിട്ടൊള്ളൂ. ഉം
അപ്പോ ആഹ് പിന്നെ വന്നിട്ടുണ്ടാവുലാ.
പിന്നെ വന്നിട്ടില്ല ഇഞ്പ്പം വരാൻ നിക്ണ് ണ്ട്. ആഹ് ആഹ് അത് അടുത്ത മാസൊക്കെ വര്വായിരിക്കും.
ആഹ്.
ഉം. അവൾതങ്ങനെ അവസ്ഥ. ആഹ് ലീവില്ല്യാ രണ്ടു മാസം ണ്ടാവൊള്ളു ലീവ്.
ആഹ് ഹാ. ഔഹ് രണ്ട് വർഷ ത്ത്ന് രണ്ട് മാസം. ഓഹ് ഭയങ്കര കഷ്ട്ടാണ് ല്ലേ.
നിർത്തി പോരണം പോരണം പറ്യാ.
ർത്തി പോന്നിട്ട് ഇവെടെ എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് നിർ
ആഹ് നിർത്തൂല അപ്പൊ അവ്ടുന്ന് ഇങ്ങനെന്നൊക്ക പണിട്ക്കുമ്പോ പറയും. ആഹ് ഞാൻ നിർത്തി പോരാ നിർത്തി പോരാണ് പറയും.
ഉം ഇഞ്ഞവ്ട്ക്ക് പോവാ അവ്ടെന്നെ നല്ലത് ന്ന് പർഞ്ങ്ങാണ്ട് അവ്ട്ക്ക് പോവും.
ഇതരേ പർഞ്ഞീനി നിർ ത്തി പോരാണ് പോരാണ്. ലീവിന് പിന്നെപ്പോ നമ്മൾ ലീവിന് കൊടുക്കുമ്പം പറയണല്ലോ നിർത്തി പോരാണ്. ആന്ന്. ഇന്നട്ട് കൊടുത്തപ്പം ലീവിന് പർഞ്ഞന്നെ കൊടുത്തത് പർഞ്. ആഹ് കൊടുത്തപ്പം ലീവിന് പർഞ്ഞെന്നെ കൊട് ത്തത് പർഞ്.
ചെയ്യുള്ളൂല്ലേ. വർത്താനം വല്യ വാചകടിയൊക്കെണ്ടാവും. പക്ഷെ, ഉം എന്ത് ചെയ്യാന്ന്ള്ളത്. അതാ ണെ. നാട്ടിലൊരു കൈ തൊഴിലൊന്നും അറിഞ്ഞിട്ടില്ലെങ്കില്ലെ
ആഹ് അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെപ്പ കയ്യൂല ഇവടെ ഇട്ക്കാനൊന്നും.
ഉം ആഹ് ഇപ്പൊ ഓലെകൊണ്ട് കയ്യൂലേ ഓല് കാരണം ആ ഒരു അറ്റ്മോസ് ഫിയറിൽ ശീലിച്ചില്ലേ ഓലെ ജീവിതം മൊത്തം അപ്പോൽക്ക് ഇവടെ വന്ന് കഴിഞ്ഞാല് കയ്യൂലേ.
ആഹ് കയ്യൂല.
ത്ത ജോലികളും കാര്യങ്ങളൊന്നും അറിയ്യൂല്ല.
ആഹ് അറിയൂല്ല. പിന്നെപ്പത്തെ ച് ആഹ് ശരി ന്നാല്.